ഹലോ
ആ ടൈമ് കഴിഞ്ഞ് തോന്ന്ണ് ഞാൻ നോക്കീര്ന്നില്ല അവള് സംസാരിച് സംസാരി വെച്ചേ ഉം ഞാൻ അറിഞ്ഞില്ല. അവള് തൊടക്കത് ത്തിലൊന്ന് എന്താ പറയാന്നറിയാഞ്ഞിട്ട് ഭയങ്കര മടിയേന്ന് ആദ്യൊക്കെ വിളിച്ചാന്ട്ടോ പിന്നെ ങ്ങനെ തൊടങ്ങിയപ്പോ എല്ലാരും ഇതേ പോലെ ഭയങ്കര ചങ്ങാഴ്ച്ച ഭയങ്കര സംസാരം
ഞാൻ ഇതിനാലെ ഇപ്പ എത്രോ ഫ്രൺസാളെ കിട്ടീനിനിക്ക്
അതെന്നെ ൻക്കും ആദ്യം വിളിക്കാൻ ഭയങ്കര മടിയേന്നു എങ്ങനെ ഇപ്പൊ വിളിച്ച് എന്താ പറയാ ച്ചിട്ട് ഇങ്ങനെ വിളിച്ചപ്പോ ഞമ്മക്ക് കൊറെ ഉം ഉം
എടക്കെടക്ക് ഓരോരുത്തര് വിളിക്കും മെസ്സേജ് ഇടും എല്ലും ചെയ്യ്ണ്ട് ഞാനതാ ഇവിട്ന്ന് ഇപ്പം ന്റെ മക്കള് പറയൊല്ലോ പടച്ചോനെ ഇപ്പൊ മ്മക്ക് എവിട്ത്തൊക്കെ ചങ്ങായി ച്ചാളാണ് ആലപ്പുയ, പത്തനംതിട്ട, പാലക്കാട്
ആ
അല്ലാഹ് അങ്ങനെത്തൊക്കെ സ്ഥലത്ത്ത്തെ ചങ്ങായ്ച്യാളാണ് ഇപ്പള്ളത് പറയും
ഉം പിന്നെ ഇന്നലെ ഇതേപോലെ കൊറേ ആക്ക് വിളിച്ച് ആദ്യം മട്യേയിന്നു ഭയങ്കര മടിയേയിന്നു വിളിച്ചാന് എന്താപ്പൊ ചെയ്യാ എങ്ങനെ വിളിക്ക
പിന്നെ മഴണ്ടോ അവടെ
മഴ ഇന്ന് രാവിലെങ്ങനെ ചാ ചെറുതായിങ്ങനെ ചാറി
ഉഉം ഇപ്പൊ എന്താലെ എന്തോരു മഴ പെയ്യുന്ന ടൈമാണ് എന്ത് വെയിലാണ് റബ്ബേ
ആ നല്ല വെയിലാണ്
ഉം നല്ല വെയില എന്തോ ചെലപ്പോ ഞ അടുത്ത മാസൊക്കെ പൊറത്ത്ക്കെറങ്ങാൻ പറ്റാത്ത കോലത്തിലാവും അങ്ങനെ ആകും ഇപ്പം അല്ലെങ്കിൽ ഈപ്രാശം പ്പൊ മക്കക്കൊരു ബുദ്ധിമുട്ടും വന്നില്ലല്ലോ സ്കൂളും അല്ലെങ്കിൽ സ്കൂള് തൊറന്ന വയ്താലേ പുതിയ യൂണിഫോം ന്തായാലും നഞ്ഞ് പൊതിർന്ന് ചീഞ് ഒട്ടിട്ടല്ലേ പോല്
അതെന്നെ ആ ഇപ്രാവശ്യം മഴൊന്നുംല്ല ഞ്ഞി വേനലാവുമ്പോത്ത്ന് ഭയങ്കര വള വരൾച്യാവും ല്ലെ
അതെന്നെ അങ്ങനെ മഴ പെയ്തിട്ടില്ലെങ്കില് ലാസ്റ്റ് നല്ല അ ഒരു ഒരു വരൾച്ചണ്ടായിര്ന്നല്ലോ ങ്ങളെ വാത്തൊക്കെ ഉണ്ടായിന്നൊരു മൂന്നാലഞ്ച് കൊല്ല മുന്നേ ആറ് കൊല്ലോ അഞ്ചാറ് കൊല്ലം മുന്നെ ല്ലേ
ആ ആ ഇണ്ടേയ്ന്ന് വരൾച്ചണ്ടേ ഉം അന്ന് പുഴക്കൊക്കെ തിരുമ്പാ പോയിന്ന് വെള്ളം അങ്ങോട്ട് പോ ആഹ ഞമ്മക്ക് അടുത്ത പോുണ്ട് പിന്നെ പാടുണ്ട് ഇല്ല അങ്ങനെ പോയക്കും പറഞ്ഞരാൻ അന്ന് നല്ല ഇടങ്ങറയപ്പോൊ
ആ നീന്തരുവാ
ഇല്ലല്ല റ അതവാ ഇടങ്ങ
അള്ളാ അടുത്ത പോയ ഉണ്ടായിട്ട് അല്ല അടുത്ത പോയണ്ടായിട്ട് നീന്താനൊന്ന ഇല്ല
ഇല്ല അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റൂല ആ ഇറങ്ങാൻ പറ്റൂല നല്ല ആഴാണ്.
അങ്ങനെ പക്ഷെ എന്റെ അനിയത്തിറെ വീടിന്റെ അടുത്ത്ണ്ട് ഇവിടെ അരു ആഹ് അരീക്കോടാണ് അരീക്കോട് ഒരു പൊയ്യ ഉണ്ട്ന്റെ അനിയത്തിന്റെ, നമ്മൾ ഇങ്ങോട്ട് അതിനായി മു പോവല പോയ മര്യപസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും ആയിട്ട് അങ്ങടെ പോവും. ഇളച്ഛന ഇങ്ങോട്ട് എല്ലാം മക്കളെയും കുട്ടികളെയ ആ വെള്ളത്തിലിട്ട് നല്ല സൂ അവര് നമ്മളെ ഈ അര മുക്കാ ഭാഗം ഇങ്ങനെ ഉള്ളു ഈ അങ്ങനെ കരമ്പലി നല്ല നല്ല നല്ല ചളി എന്തൊന്നും ഇല്ലാത്ത നല്ല ചെരക്കല്ലള്ള നല്ലൊരു സ് സ്ഥലം ആഹ ശരി രണ്ട മൂന്ന് മണിക്കൂർ ആ വെള്ളത്തിലടെ കടപ്പ വന്ന് രാത്രി ആ രാത് എന്നോട് ആരും അറിയൂല കാണൂല ഒന്നുമല്ല ഉം അയിനായി പോയ പോവാനായിട്ട് പോല അങ്ങട്ട് ഇവിടെ ഇവിടെ പോയന്നില്ലാത്ത ഇതിനാല മക്ക ആ അത് ശരി എറങ്ങണ സ്ഥലും ഇല്ലേ അങ്ങനെ തി രു തിരുമ്പി തിരുമ്പാ മാത്രം പറ്റുവക്കു തിരുമ്പാ കഴിയോ
ഇവിടെ തിരുമാൻ കഴില്ല ഞാൻ ആദ്യം ഞങ്ങള ആദ്യത്തെ പറരന്റെ അവിടെ ഉണ്ടേൻ ഈ പറരന്റെ അവിടെ പുഴണ്ട് പക്ഷെ ഇറങ്ങാനൊന്നും കഴൂല
ഉ ഉ അതന്നതി
ഉം ഉ
അറെ മക്കളൊന്നും പോവല
വഴയോ പെടികൾ വെള്ളം നിറഞ്ഞാും കാഴ്ച നിന്നും പറയുംത റോഡും പാടം ഒന്നാാവും പിന്നെ വണ്ടികൾ അങ്ങട്ട് എങ്ങട്ടുംപോകാൻ കഴിയൂല അങ്ങനെ
ഉം വെള്ളം വീട്ട വീട്ട്‌ക്ക് വെള്ളം കേറോ
ആ നമ്മള വീട്ട്ക്ക് കേറൂല ആ റോഡ് സൈഡില് തൊട്ട റോഡ് സൈഡിലുള്ള ആ പാട തിന്റെ റോഡ് സൈഡിന്റെ തൊട്ത്ത്ള്ളോ ൽ കൊക്കെ കേറും പിന്നെ രണ്ടീസം മയേനി ആ അന്നന്നെ ഉം അന്ന് ഞമ്മക്ക് കേറിട്ടില്ല ബാക്കി എല്ലാർക്കും കേറി ആ ഞമ്മളോടെ കേറിട്ടില്ല പക്ഷെ എല്ലാരും ഇബടന്ന് പോണംന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാരും പോയി
നിങ്ങള് ഉയർന്ന സ്ഥലത്തേക്കുംല്ലേ
ആ ഞമ്മളോടു ക്ക് അങ്ങനെ കേറൂല പക്ഷെ പോഴഞങ്ങളെ തൊട്ടടുത്തുംണേ അ പൊഴങ്ങനെനിറഞ്ഞു നിറഞ്ഞ്ഒഴിക്കിയല് പൊഴുംപാടു റോഡൊക്കെ ഒന്നാ പക്ഷെ പുഴ നറഞ്ഞ് ഒഴുകിട്ടില്ല അപ്പൊത്തിനും ആ മഴ അവിടെ നിന്ന് വി ടെ അള്ളാന്റെ കുത്റത്ത് ന്ന്പറയാ ആ പുഴ നറ്ഞ്ഞിട്ടുണ്ടെങ്കിലേ ആ റോഡ് നിറഞ്ഞ് ഒഴുകി നിക്കരുന്നു റോഡും പാടൊക്കെ ഒന്നായി വാഹനങ്ങള പോവാൻ വയ്യാ
അതെ കഴിഞ്ഞ പ്രാവശ്യ ആ ഒരു പ്രളയത്തിൽ എത്ര എത്ര മനുഷ്യ ന്മാര് ജീവൻ പോയിണ് അതുപോലെ എത്ര വീടുകൾ നശിച്ചീ ണ്ല്ലേ എന്തെരു പ്രളയേനി അത് ഔ ഇന്റെ എളാ ന്റെ ന്റെ എളാമ ന്റെ വീടെക്കെ ഇതേമാതിരി പോയന്റെടുത്താ വെള്ളം ഇങ്ങട്ട് കൂടിയ അപ്പം വീട്ട് ല് കേറും ഇഞ്ഞ് പ്പോ ആ വീട് ഒന്നിനും പറ്റൂല അറിണ് ഇന്നെരു വെള്ളം കേറുപ്പോ ക്ന് അഹ് ചെൽപ്പം വീണ് പോ വാലാ ണറിം ഫുൾ റാക്കിന്റെ സൺസൈഡിന്റെ മേലെ വരെ വരും
ആ ആ അതെ താഴത്തെ പെരെലൊക്കെ വരും റോഡ് സൈഡ്ള്ള പെരെലൊക്കെങ്ങനെ
ആ ആ
ഉം
പേടിയാണ് മഴ മഴ പെയ്യ് ണേ ആ അ തന്നെ എന്താ യ്ന്റെ ബുദ്ധിമുട്ട് സാ അതു അല്ല ക്ലീനാക്ക് ണേകാട്ടീനും നമ്മളെ സാധനം മുയ് മുയ് വം വലിച്ച് കയറ്റി വ ഔടി വടിംകേറ്റി ടാണല്ലോ ചെയ്യ പിന്നെ അതൊരു പാന ആവണെങ്കില് ഒരു കുടി ര്ക്കല് ചെയ്യണ മാതിരിയാണെന്ന് പറിം ആ ഉം എത്രയ പുതിയ നല്ല അൾമാറൊക്കെ ഈ മറ്റേ സീസില് അൾമാർുണ്ടാക്കി അതൊക്കെ വെള്ള ത്തില് ചുമ ആ ഭാഗത്തൊന്നും ചുമരുമലി അലമാറ ഉണ്ടാക്കാൻ പറ്റൂല
ആ
ഉം വടെ താഴ തന്നാലും അവര് അങ്ങനെ തന്നെ അലമാര ക്കണ്ടാക്കിണ്ട് പിന്നെ അഅ് അങ്ങനെ
ആ പിന്നെ ആ പിന്നെ അത് കഴിഞ്ഞ് ഏകദേശം അങ്ങനെ ആ പിറ്റത്തെ പ്രാശ്യം ചെറുങ്ങനൊ ഒരു ഇത് വന്ന് നല്ലാതെ പിന്നീട് വന്നല്ലേ
ച
അങ്ങനെത് വന്നില്ല ഇനിപ്പോ ഈ പ്രാവശ്യമൊക്കെ എന്താണ് ഈ വെയിലറക്കണത് എന്ത്ന്റെ ലക്ഷ് ലക്ഷണ ക്കേടാണന്ന് അറിയൂല
അറിയില്ല അതന്നെ
ഇങ്ങനെ ഒരു ജൂണില് ഇങ്ങനെ ഒരു വെയിലുണ്ടായില്ലല്ലോ നമ്മൾ ഈ കർക്കിടകത്തില് ഒരു പത്ത് വെയില് പത്ത് വെയില് ന്നൊരു ചൊല്ലാ
ആഹ്
ഇപ്പൊ സമയും കാലവും ഇല്ല എന്താ ഫുഡിന് എന്താ കറി എന്താ
ഫുഡ ഇറച്ചിക്കറി ണ്ട് ഇന്നലത്തെ വാക്കിണ്ടായിരുന്നു
ആഹ ആഹ ബീഫാ
ആഹ ബീഫാണ് ഇപ്പ മറ്റയാളെ കൂട്ടും അറിയില്ല മത്തിയണ്ട് അതായിട്ട കൊറച്ച് മുളിട്ട് കൊടുക്ക വിചാരിക് ണ്ട് നല്ല നെയ്യായി വെറും നെയ്യ കൊറേ ഒഴിവാക്കിയാലും
ഉ അതല്ല നേർച്ച അറിഞ്ഞാൽ എങ്ങനെ എങ്ങനത്തെ നേർച്ചയാണ് ഞങ്ങളെ വീട്ടിൽ വെച്ച് നടത്തിയതല്ലേല്
അല്ലാ മക്കാമ് മമ്പുറം അറിയില്ലേ
ഏ
മമ്പുറം സ്ഥലമൊക്കെ പറയാൻ പറ്റോ
ആ ഉ
ആ അപ്പൊ ആ ആയിക്കോടെ ഞങ്ങളെവിടെ ആഹ ആ ആ അപ്പൊ ഇറച്ചി നമുക്ക് തലേന്ന കിട്ടും ഇന്നേലെ ചൊവ്വാഴ്ച കിട്ടും ചോറ് തലേന്ന് അന്നും കിട്ടും അത്ണ്ടായിരുന്നു ബാക്കി
അത് ശരി അത്ങ്ങെ എല്ലാരും എല്ലാരും വരുന്ന അങ്ങനെ വല്യ നേർച്ചാവല്ലേ
ആ ആ ഏഴ് ദിവസം നീണ്ടെക്കണതാണല്ലോ ലാസ്റ്റ് ദിവസാണ് അന്നദാന ഉണ്ടാവുക
ഉം ഉം
നമ്മുക്ക് ടോക്കണ ഒക്കെണ്ടാവും ആ ടോക്കണ ആായിട്ട് രാവിലെ ഏഴ് മണിയ ആകുമ്പോ തന്നെ ചോറൊക്കെ കൊടുക്കാൻ തുടങ്ങും അതേറ്റ് നമ്മള് പോയി ഉം ഉം വൈകുന്നാരും മൂന്ന മണി വരെയതന്നെ പലേ സ്ഥലം തിന്നും ആൾക്കാരൊക്കെ വരും
ആഹ എത്ര ആൾക്കാർ പല ആൾക്കാരും വരില്ല ഞാൻ ചെറുതാവകുമ്പോളെ മറ്റം മൂന്നാം ക്ലാസിലോ നാലാം ക്ലാസ്സില ഒക്കെ പഠിക്ക്പോളെക്കെയാണ് ആദ്യായിട്ട് ചേർന്നത് പിന്നെ ഞാന അവിട ഒന്നും പോയിട്ടില്ല
ആ ഇൊ പുതിയ പാലൊക്കെ വന്ന് കൊറ മാറ്റങ്ങളൊക്കെ
ഉ ഉ അന്ന് ഞമ്മളന്ന് പോയന്ന ഒരു മാവ ഉണ്ടായി എന്ത പള്ള ഇങ്ങനെ വയർ തീർത്തൊരു മാവ് അ ആഅതൊക്ക
ആഹ ഇല്ലല്ല അതൊക്കെ ഞാൻ വരണേ ഇല്ലല്ല ഇല്ല തോന്നില്ലാ അക്കെ ഞാൻ വരുന്ന മുന്നേ തന്നെ വെട്ടിപ്പോയിക്കണേ
ഏ അത് ശെരി ഞാന് പോയന്ന് ഇങ്ങോട്ട് കാണിച്ചന്നത് അങ്ങോട്ട് എന്താ പറഞ്ഞ അതിനന്താ ആർക്കോ ഒരാൾക്ക് പള്ളയ ഉണ്ടായപ്പോ അങ്ങോട്ട്
അങ്ങനെയൊക്കെ പറയനെക്ക ഓരോ കഥ ഇപ്പൊ അതൊന്നും ഇല്ലാത്തെ വെട്ടി പോയി ഇപ്പൊക്കെ ബിൽഡിങ്ങളും ചടങ്ങുകളും
ആ മൊത്തം അല്ലേ അന്നൊക്കെ ഇങ്ങനെ ചെറുമാതിരി ഓടിട്ട ഓടിട്ട ഒരു സൈസ് ഒരു ബിൽഡിങ്ങ അല്ലേ പിന്നെങ്ങനെ എത്ര ഇങ്ങനെ അകതി ഇങ്ങനെ കൈ നീട്ടി ഇങ്ങനെ ഇണ കൈ്യ കാലും ഇല്ലാത്ത അങ്ങനത്തെക്കെപ്പുംങ്ങനെ കണ്ണിൽുതുക്കിണ്ട്മൂന്നാംക്ലാസ്സ്‌ പഠിക്കുമ്പോള പോയത്
ഏർ അങ്ങനെ അങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും അവിടെ അങ്ങനെ ഇരിക്കണ്ട്ട്ടാ
ഉം അ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഉണ്ടാവല്ലോ എല്ലാരും എന്തേ കൊടുക്കയും ചെയ്യല്ലോ
ആഹ് അ കൊറ ഈ വരുന്ന ആൾക്കാരെന്നെ ഇങ്ങനെ കൊടുക്കും കണ്ണ് കാണാത്തര് അവരിങ്ങനെ കഴുന്നിട്ടുണ്ടാക്കും കണ്ണ് കാണാത
ആ അതന്നെ പല കോലത്തില് കാല ഇപ്പൊക്കെ അവിടൊക്കെ നല്ല പുരോഗി നല്ലോ പുരോഗമിച്ചുണ്ടാവൂലേ ഇപ്പൊ
ആ അടിപൊളിയല്ലേ ഇപ്പൊ ആദ്യത്തെക്കാട്ടൊക്കെ എല്ലാം പുതിയ പള്ളിയ ആായി പഴയ പള്ളി പൊളിച്ച് പുതിയ പള്ളി ഉണ്ടാക്കി
ആ
മം ഞാന് അയിന് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇങ്ങട്ടടെ വന്നിരുന്നു അന്ന് കല്യാണം ഒന്നും അറിയില്ല വെറുതെ എങ്ങനെ വന്നു പോയതേ പത്താം ക്ലാസ് കഴിഞ്ഞാല് അത് കഴിഞ്ഞഞ് രണ്ടു വർഷം കഴിഞ്ഞപ്പം ഇന്നെ ഇങ്ങട്ടെന്നെ കെട്ടിക്കുന്ന് ഇവിടക്കന്നെ വന്നതും അ അഞ പറഞ്ഞു ആഞര വർഷം മുന്നെ ഇവിടെ വന്ന് പോയിക്കണ്
അപ്പം അപ്പം കണ്ട് കെട്ടിയതൊന്നും അല്ലേയ്ക്കും
കാര്യം വന്നപ്പോ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല കാര്യ വന്നപ്പോ അങ്ങനെ കെട്ടിയത് ഓ ആ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് ആദ്യൊക്കെ പോയിരുന്നു പിന്നെ പോ പോകും ചെയ്തില്ല
മം മം
പക്ഷെ ശ്വാസം മുട്ടൊക്കെ ഉള്ളത്തുകൊണ്ട് അലർജിയല്ല വെറും പൊടിന്റെ അലർജി അപ്പൊ പിന്നെ എങ്ങനാവിടുക്കും അധികം പോകൻ പറ്റൂല അവിടെക്കെ നല്ല പൊടിക്കാറ്റൊക്കെ ഉണ്ടാവും അത്ര
ആ നല്ല പൊടിക്കാറ്റാ ഭയങ്കര മം എൻന്റെ ഇപ്പാ അവിടെ നീ എന്റെ ഇപ്പൊക്ക് ഇതേമാതിരി അലർജിന്റെ പ്രശ്നണ്ട് എന്തോ എപ്പോഴും തുമ്മലും ദാവലും നമക്ക് നല്ല പോലെ ഒരു സൗണ്ടില് സംസാരിക്കാൻ കയൂല ഇപ്പളും ഒരു ഇടക്കിടക്ക് ഒരു പൊടിക്കാറ്റാണല്ലോ
ആ ആ
പിന്നെ
പിന്നെ നമ്മൾ ടൈം ഇപ്പം കഴിയും ഞാൻ വിളിക്കണ്ട അടുത്ത്എന്നാ വിളിക്കാട്ടോ
ആയിക്കോട്ടെ ആ ആ